ഹലോ
ഹലോ കേക്കാവോ
കേൾക്ണില്ലേ
ആഹ് കേക്കാം കേക്കാം
ആഹ് സുഖണോ എന്തൊക്കെയുണ്ട് സുഖ
ആഹ് സുഖം
ആഹ് ചോറ് ആഹ് ചോറ്തിന്നിട്ടില്ല ഇവടെ നോമ്പെടുത്തണ് അപ്പൊന്ന് ചോറ് തിന്നിട്ടില്ല
നോമ്പോ എന്തിന്റെന്ന് പെരുന്നാളല്ലാം കഴിഞ്ഞല്ലോ
അല്ലേ ഞങ്ങക്ക് മുഹർറം നോമ്പ്ണ്ട്
ഓ അ അങ്ങനെ നോമ്പ്ണ്ടല്ലേ ആഹ് അങ്ങനെയൊക്കെ നോമ്പ്ണ്ടല്ലേ അതെനക്കറിയത്തില്ല
ആഹ് ഒരു നോമ്പിലാണ് അപ്പൊ ഇവിടെ എങ്ങനെ കിടക്കുക ഫുഡഴിക്കാരൊന്നുല്ല നോമ്പാവുംമ്പോ അപ്പൊ അങ്ങനെ വേം കെടക്കും പരിപാടിക്കെ കഴിച്ച് വേം കെട
അതും പെരുന്നാളത്തെ പോലെ തന്നെ ഈ ബാങ്ക് വിളിക്കണേന് മുമ്പേ ആഹ് അതിന് ശേഷം ആഹാരം കഴിക്കണം അതുപോലെ തന്നെ ഇതും
ആഹ് അതന്നെ രാവിലെ മുതലേ ഒന്നും കഴിക്കാൻ പാടില്ല
ഓ അതും വാ രാത്രി പിന്നെ കഴിക്കാൻ പറ്റുവല്ലേ പിന്നെ പിറ്റേന്ന് വാങ്ക് വിളിച്ചു കഴിഞ്ഞ പിന്നേം കഴിക്കാൻ പറ്റൂലല്ലോ ആഹ്
അപ്പൊ അങ്ങനെ നോമ്പെടുത്തതോണ്ട് ചെറിയ ആൾ വരാനായി മൂന്നര ആവുമ്പോ വിടും അപ്പൊ ഓനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കിടക്ക
നിങ്ങക്ക് മാത്രമേ നോമ്പ് ഒള്ളൂ കുഞ്ഞുങ്ങ-
ഞാന് മോന് മോളു വല്യ മോള് പത്താം ക്ലാസ്സിലാണ് ഓളും നോമ്പെടുത്തിട്ടുണ്ട് ഓള് ഉം വല്യ മോള് പ- ത്തിലാണ് നാല് മക്കളുണ്ട് വലിയ ആള് പത്താം ക്ലാസ്സില താഴെയുള്ള ആള് ഏഴാം ക്ലാസ്സില ചെക്കനാണ് പിന്നെ ഒരു പെൺകുട്ടിയാണ് അവള് നാലിലാണ് ചെറുത് ചെക്കനാണ് അപ്പോ അവന് എൽ കെ ജിയ എൽ കെ ജിൽ ഈ പ്രാവശ്യം ചേർത്തതാ നാലാളണ്ട് ഉം
ആഹ് ഏഹ് ഹൗസ് ഫുള്ള് ആയിന്നേ
ആഹ് ഹൗസ് ഫുള്ളാണ് ആളൊക്കെ ഇഷ്ടം പോലെ ഇണ്ട് ഇ രാവിലെ ഒരു പടയ പത്ത് മണി നേരത്ത് പറഞ്ഞേക്കലും ഫോൺ വിളി ചോറ് കൊണ്ടോ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങൂല അവിടുത്തെ ചോറ് കട്ടച്ചോറാണ് അങ്ങനത്തെ ചോറാണ് ഒട്ടണ ചോറാണ് അവർക്ക് ആർക്കും ഇഷ്ടമല്ല അപ്പ ഇവിടുന്ന് കൊണ്ടാവല ചോറ് അപ്പൊ അതൊക്കെ ഇണ്ടാക്കണ നാല് ആളെ പാത്രത്തില- പറഞ്ഞയച്ച പിന്നെ ഒരു ഫ്രീയാട്ടോ പിന്നെരു മൂന്നര വരെ ഫ്രീയാണ് ഇപ്പൊ വരാനായി തുടങ്ങി
ആഹ് ഇവിടെ ഒരാളെ ഉള്ളു ആള് മുട്ടില് എഴയണ പ്രായആയുള്ളൂ
ആഹ് പണിയില്ല വെച്ചൊണ്ട് അട വെച്ച് കിട ക്ക ഇരുത്ത
അല്ല എന്നാലും കൊറച്ചെറിയ പണി ഇവന ആണെങ്കിലേ ഇവനെ ഇപ്പൊ ആറു മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയി ഉള്ളൂ ചോറൂണ് കഴിഞ്ഞിട്ട് ഇവന് ഒരടുത്ത് കെട- പ്പൊന്നുല്ല ഇവനിങ്ങനെ ഉരുണ്ടു മറിഞ്ഞു ഉരുണ്ടു മറിഞ്ഞ് നമ്മ നമ്മളൊക്കെ കട്ടില് കിടക്കണ്ട അയ്യോ താഴെ കിടത്ത് താഴെക്കെടത്തൻ എനിക്ക് ഭയങ്കര പേടിയ ഇങ്ങനെ വണ്ടും അതും ഇതെല്ലാം പോവേല്ലേ ഇവനി ഇപ്പ എന്ത് കൈ കിയാലും ഒരു ത് വായല് വെക്കാ നോക്കാ ആഹ് ഒരു ഒരു മറ്റേ പെങ്കിൻ പെങ്കിന്റെ മോഡല് ഒരു പാവയുണ്ട് പിന്നെ ഒരു ജിറാഫിന്റെ മോഡല് ഒരു പാവ പിന്നെ ഒരു യൂണികൊൺണ്ട ഈ മൂന്ന് പാവണ്ട് ഇതിനെ എടുത്ത് വെച്ച് ഇങ്ങനെ അതിനെ കടിച്ചു പിടിച്ചിട്ട് കുത്തി മറിയലേന്നെ ഇങ്ങനെ അപ്പുറത്തോട്ട് മറി- അതിനിങ്ങനെ കമന്ന് കിടന്ന് അതിനെ അടിയില ആക്കി വെച്ചിട്ട് കടിച്ച് പിടിക്ക എന്നിട്ട് അപ്പുറത്തോട്ട് ഇപ്പറത്തോട്ട് മറിഞ്ഞ വീഴൽ ഇപ്പം
ഇപ്പൊ കളിയാണ് അതാണ് ഇപ്പ ഇപ്പ ഈ ടൈമില് ഉറക്കം ഇണ്ടാവൂല്ല
ഇതിന് ഉറക്ക കൊറവ തന്നെ ഇപ്പ നേരത്തെ ഒരു ര രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും അപ്പോഴ എനിക്ക് ഉറങ്ങൻ സമയം കിട്ടുള്ളു ഇപ്പം ഉറങ്ങുന്നില്ല
ഇപ്പൊ ഞമ്മക്ക് ഉറക്കണ്ടായാലും ഉറങ്ങാൻ പറ്റില്ല അതാണേയ് ഞാനൊക്കെങ്ങനെ തന്നെയാണ് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര തടിയേന് ഇപ്പം നാല് മക്കൾ നമുക്ക് സെരിക്ക് ഫുഡ് കഴി ക്കാൻ പോലും ടൈമില്ല ഓരതാക്കലും ഒരിക്കലും പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളന്ന് ഇ- കിടന്ന് തിരിയാനൊയിവില്ല അപ്പത്തേക്ക് വീണ്ടും അടുത്ത് തിരിച്ചെത്തി എവിടെ പിന്നെ റെസ് റ്റ് റിയു ഞാന്
സത്യം ഇത് ഇവൻ രാത്രിയെക്കെ എഴുന്നേക്കുവേ ഇപ്പം നേരത്തേയെക്കാണെങ്കി എഴുന്നേക്കുമ്പോ കരയും ഇപ്പോ എഴുന്നേ ഒന്നും മിണ്ടത്തില്ല മിണ്ടാതെ ഏതെങ്കിലും ഒരു പാവേനെ എടുത്ത് വെച്ച് ക കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് കളിച്ച് കളിച്ച് കാല് വാട്ടിൽ അതായത് ഈ കട്ടിലിന്റെ ഒരു സൈഡ് ഉള്ള തലവാതുക്കല് കട്ടിലിന്റെ അവിടെ ഒത്തിരി വീതിയൊണ്ടേ അതായത് പൊക്കത്തിനുണ്ട് പക്ഷേ കാലു ഭാഗത്തിലുള്ള ആ പിടി പിടി വരണ വശമൊണ്ടല്ലോ അത് ആഹ് അതവിടെ ഇല്ല എനിക്ക് ആഹ് ഇവനാണെങ്കി അങ്ങോട്ട് പൊക്കഴിഞ്ഞ മറിഞ്ഞങ്ങ് താഴെ വീഴും അങ്ങനത്തെതാ ഇവൻ അറിയത്തേ ഇല്ല ഇന്നലെ രാത്രി അങ്ങനെ കിടക്കും ഇവൻ എന്റെ അടുത്താ കിടക്കല് അപ്പോം ഈ ഹസ്ബൻഡ്‌ ഇവന്റെ ഇടയ്ക്ക് ഞാനായി പോലെ അപ്പഴെ എന്താന്നാ ഇന്നലെ അങ്ങനെയേ ഞാ നല്ല ഉറക്കത്തില് അപ്പോ എന്റെ ഹസ്ബൻഡ് വിളിച്ച് ചോദിക്കാ മോൻ എവിടെ മോൻ എവിടെയാ ഞാൻ പറഞ്ഞ് അതാ കണ്ടില്ലേ പൊറകില് കിടക്കല്ലേന്ന് അപ്പഴാണല്ലേ നീ ഒന്ന് തിരിഞ്ഞ് നോക്കിയേ മോൻ അവിടെ ഉണ്ടോ ന്ന് നോക്കിയേന്ന് ഞാൻ നോക്കിയിപ്പോ ആളെക്കാണനില്ല ഞാൻ പിൻ പേടിച്ച് ഞാൻ എണീറ്റപ്പോ ഉണ്ടല്ലോ ഒരു പാവേനെ എടു ത്ത് കയ്യെ പിടിച്ചുവെച്ചു കൊണ്ട് കളിച്ച് കളിച്ച് കിടക്കുന്നതാ
അതാ അവർക്ക് ഈ സമയം അങ്ങനെയാണല്ലോ നല്ലോ ശ്രദ്ധിക്കണം നമ്മള് രണ്ട് കണ്ണുവെച്ചന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറം വെച്ച് നോക്കണം അത്രയും ശ്രദ്ധ വേണം വേണേല് തൊട്ടില് തൊട്ടി കിടക്കൂലേ രാത്രി തൊട്ടി കിടന്നുറങ്ങുവോ
ഇല്ല ഇല്ല തൊട്ടിലില് തൊട്ടിലിലെ ഞാൻ എന്റെ പ്രായത്തില് പോകുമ്പോ തൊട്ടിലിൽ കിടത്തുവേ ഇവിടെ തൊട്ടില് കെട്ടിയപ്പം ഫാനിന്റെ ഇടക്കാ കൊളു
ആഹ് കൊളുത്തുള്ളത്
അപ്പോ ഫാൻ ഇടാൻ പറ്റത്തില്ലേ അങ്ങനെയായി
ആഹ് അങ്ങനെയുണ്ട് ഉം തൊട്ടിന്റെ കയറിലിങ്ങ് തട്ടും അപ്പോ പിന്നെ ബുദ്ധിമുട്ടാവും ഉം അതല്ല ജനൽ കമ്പിയില് വെ ക്കാൻ പറ്റുവല്ലോ അപ്പോ ആ തൊട്ടി വാങ്ങിച്ചൂടെ അതെല്ലേ ഏറ്റക്കും ബെറ്ററ്
നേരത്തെ അറിയാങ്കിൽ ഇത് ഇപ്പം അവൻ എത്ര നാള് യൂസ് യൂസ് ചെയ്യാൻ അവയിനി കുറച്ച് കൂടി കുറച്ച് കൂടി കഴിഞ്ഞ പിന്നെ തൊട്ടില് തീരെ കേടക്കത്തില്ല അങ്ങനെയാകുമ്പോ പിന്നെ എന്തിനാ അങ്ങനെയെക്കെ വാങ്ങിച്ച് വെക്കണത്
എനിക്ക് തോന്നുന്നു കൊറച്ചു കഴിഞ്ഞ് തൊട്ടി വേണ്ടി വരും കാരണം നമ്മള് പിടിച്ച് വെച്ചാലും ഉറങ്ങൂല അപ്പോ ഞമ്മളൊക്കെ എന്താ ചെയ്തെവെച്ചാല് തൊട്ടിയെക്കങ്ങ് ഇട്ടിട്ട് പിടിച്ചാട്ടും പോരാൻ സമ്മതി ക്കാതെ അതില് ഒരു കൊറച്ചു നേരം ആട്ടും പോലെ അങ്ങനെ താനേ കിടന്നുറങ്ങല് അല്ലാണ്ട് നമ്മക്ക് റെ ഇട്ടോ ഇത് പിന്നാല ഓടാനേ സമയം ഉണ്ടാവുള്ളല്ലോ ഇപ്പം മുട്ടിലെഴയണ കൊണ്ട് ഉണ്ടാവും കൊറച്ച് കഴിഞ്ഞാ നടക്കല് തുടങ്ങിയാലോ അവനെ കിട്ടുവോ പിടിച്ചാ കിട്ടൂലല്ലോ
ഇത് ഇത് തൊട്ടിൽ തൊട്ടിലില് കിടന്ന് ഇവൻ ഉറങ്ങലുണ്ട് ഞാനേ നമ്മളെ വീട്ടിലാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിലെ തൊ ട്ടില് കെട്ടിയേക്കണേ ലൈറ്റിന്റെ ഓപ്പോസിറ്റാ അപ്പോ ഞാൻ ഇ ലൈറ്റ് മറഞ്ഞ് നിക്കുമ്പോ ഇവന് മുഖത്ത് വെട്ടം അടിക്കത്തില്ലല്ലോ എന്നിട്ട് ഞാനീ തൊട്ടിലാട്ടുമ്പോഴത്തേക്കും ഇവൻ ഈ കണ്ണ് തുറന്നല്ലേ ഈ നമ്മളെ നിഴലുള്ളൊണ്ട് കണ്ണ് തുറന്ന് കിടക്കത്തിലേ പെ പെട്ടെന്ന് മുഖത്ത് വെട്ടടിക്കുമ്പോൾ കണ്ണ് അങ്ങ് അടക്കും പിന്നെ നമ്മള് നിഴലിലോട്ട് വരുമ്പോ ഇങ്ങനെ കണ്ണ് തുറക്കൂലേ ഇങ്ങനെ കണ്ണുതു റക്കാനുള്ള സാവകാശം കൊടുക്കത്തില്ല ഇങ്ങനെ ആട്ടി ആട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ മുഖത്ത് ഇങ്ങനെ വെട്ടടിക്കണണ്ടേ കണ്ണ്തുറക്കത്തില്ലോ ഇപ്പൊ നമ്മളായാലും പെ പെട്ടെന്ന് വെട്ടം മുഖത്തടിക്കുമ്പോ കണ്ണങ് ചിമ്മിക്കളയില്ലേ ആഹ അതെ കണക്കന്നെ അതാകുമ്പ പെ ട്ടെന്ന്റങ്ങുകേ ചെയ്യും ആഹ അതന്നെ ഇല്ലാത്തെന്നെ ഇ ഇതുവരെ
ഇവനെ പിടിക്കാനന്നാരുല്ല ഹെല്പ്പിനാരുല്ല അമ്മക്കല്ലേ വീട്ടില്
എന്ത്?
അമ്മക്ക്ത്ട്ക്കാൻ കഴിയില
ആവൂല ഇല്ല് മുട്ട് കൊളസ് ച്ച് പ്രശ്നണ്ട്. ഇവനങ്ങനെ പെട്ടെന്ന് ഇല്ല എല്ലാരരു തിരിക്ക പക്ഷെ ഇപ്പൊ കൊറച്ചോസം കൊണ്ട് കുറച്ച് വാഷിയാ അങ്ങനെ എല്ലായിടത്തും പെട്ടെന്ന് ഇിരിക്കത്തില്ല. പെട്ടെന്ന് ചാടും
ലെ ആ കൊറുച്ച് ബുദ്ധി ആ അങ്ങനെ ചാടുന്ന കുട്ടികളാവകുമ്പോ കുട്ടികള്ടെ ടുത്തൊന്നും കൊടുക്ക ക്കാ പറ്റൂല പെട്ടെന്നേ യ് തിരിഞ്ഞു പോയാലേയ് വീണോകും കയ്യിന്നൊക്കെ ശ്രദ്ധിക്കണം
പോന്ന്ണ്ട്. ഇവൻ എല്ലാരടെ കയ്യിലും പോകും. പക്ഷേ രണ്ടൂന്ന് ദിവസം കൊണ്ട് ആശാൻ ഇത്തിരി മൈൻഔട്ട കാരംന്ന് വെച്ച് കഴിഞ്ഞ ഇപ്പോ എന്റെ കയ്യിലിരിക്ക ഹസ്ബൻന്റിനെ കണ്ട് കഴിഞ്ഞാ പിന്നെ ഹസ്ബന്റ് വന്നെ ട് ക്കണ വരെ കരച്ചില് ആ കരച്ചില് കരച്ചില് കരച്ചില് അതിന്റവിടെ പോക അവിടെ പോയിട്ട് തിരിയും പ്പൊ ഞാനും അപ്പൊ എന്നെ കണ്ടിട്ട് പിന്നെ കരച്ചിൽ തുടങ്ങും ആഹ തിരിച്ച് വരാൻ വേണ്ടീട്ട് ആഹ ഹ ആ നമ്മള രണ്ടൂര ടുത്ത് മാത് ത്രെ ഈ കരച്ചിലും നിലവിളിയുള്ളൂ. നമ്മള് ഇയിപ്പ വേറെ ആരെങ്കിലും കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവടെ കയ്യിൽ കുറച്ചുര് ഇരിക്കുക എന്നിട്ട് നമ്മളെ കാണുമ്പോഴത്തേക്കും കരചില പ്രത്യേകിച്ച് നമ്മളിൽ ആ ഹസ്ബന്റ് ഷർ ട്ടക്കെ ഇട്ട് നിക്കാനാണെന്നുണ്ടെങ്കിൽ കരച്ചില് ത്തിരി കൂടും അത് ശരിയന്നെ
അത് അത് ആര് എവിടെന്ന് കണ്ടാലും അവര് കണ്ടുപിടിക്കല്ലോ അതാണല്ലോ അതെത് തെക്കിലായാലും തിരക്കിലായാലും പിന്നെ നിങ്ക്ക് അടുത്ത അയൽവാസ്യാളൊക്ക
ഹാ ഹ് ഇണ്ട് ണ്ട് എല്ലാരും ഉണ്ട് ഇന്ന് ആ അടുത്ത്.. ആ വീടുകളൊക്കെയെണ്ട് ഞാനങ്ങനെ നെ എല്ലായിടത്തുറങ്ങലില്ല. എനിക്കി ങ്ങനെ ഞാനെപ്പഴും ഇങ്ങനെമുറിൽ തന്നെ കൂടി ട്ട് എനിക്കാ മുറിയായിപ്പോയി എന്റെ ലോകം ഇല്ല ഞാനേ ഞാനിപ്പോ ഇവന്നി ങ്ങനെഉ
വൈകുന്നേരക്കായ അൽവാസികളുടെ വീട്ടിൽ പോവും ഓരോ കൂടെ അങ്ങനെ ചായടിക്കാൻ പോകും അപ്പറം പോവും അപ്പുറം പോവും ഞങ്ങ പാടത്തു കൂടെ നടക്കാൻ പോവും അയൽ
നല്ലതന്നെ എനിക്ക ആ
ഇഷ് ഞങ്ങൾക്കൊക്കെ വിടെ ഇഷ്ടാണ് ഞങ്ങള് വൈകുന്നേരം ഇന്നലെ വരെ പോയിട്ടുള്ളൂ ഞങ്ങളിന്നലെ എല്ലരും കൂടെ പോയിട്ട് ചായ കുടിച്ച് ചിക്കന്ഹ ഹ ഫ്രൈ ഇതൊക്കെ പോയി കഴച്ച് ലോഡർ ഫ്രൈസ് ഇതൊക്കെ പോയി തിന്ന് വന്നിട്ടുള്ളൂ ഇന്നലെആ വൈകുന്നേരം ആകുമ്പങ്ങെ നെ വെറുതെ ഗ്രൂപ്പൊക്കെണ്ട് അയൽവാസി നൈബർഹുഡ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പില് നമ്മളിങ്ങനെ പറയും നമുക്ക് ഇന്ന് ഇതിലെ പോവല്ലേ അതിലെ പോവല്ലേന്ന് അപ്പൊ ഞങ്ങെല്ലരും കൂടി വൈകുന്നേരാ കുമ്പോ ഇറങ്ങും പോരുന്ന ആളുകൾക്ക ഒരു ഒന്നിച്ചു കൂടും അങ്ങനെ രസാണല്ലോ അയൽവാസി അങ്ങ ട്രിപ്പ് പോ ട്രിപ്പ് പോവാന് അങ്ങനൊ ക്കെ പറ്റും നല്ല അയൽവാസികൾ നന്നാവണം നമുക്ക്
ആഹ് അത് ശരിയന്നെ അത് വേറൊരു കാര്യം പിന്നെ നൻ നമ്മള് ഇപ്പ അയൽവക്കോ എന്ന് പറയുമ്പോഴാ നമ്മുക്കൊക്കെ പേടിയാ എന്ന് ച്ച് ന്നന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ല ഒന്ന് വെച്ച ഒരു കാര്യം കണ്ട്കഴിഞ്ഞാ അതിനെ. ഹും ഒമ്പതു എട്ടും ആകിയൊകെ പറയ്ണ കൂട്ടങ്ങളാണ് അതുകൊണ്ട് പക്ഷെ എനിക്കിഷ്ട. ട്ടോ ഇങ്ങനെ ഇവരുടെ കൂടൊത്ത് പെരുമാറാനും കാര്യങ്ങളൊക്കെ. എല്ലാത്തിനും ഒരുമിച്ച് നിക്കണില്ല പക്ഷെ എനിക്കിപ്പം. ഇവന്റെ അടുത്തുന്ന് തിരിഞ്ഞിനിക്കാൻ നേരവില്ല എനിക്ക് അങ്ങനെ ആ എനിക്ക്. അങ്ങനെ പേടി ഞാന് ഇപ്പം ഈ റൂമിനകത്ത് വാതില അടച്ചിട്ടി ഇതിനകത്ത് അങ്ങനെ. കൂടണ്ട് ഇവനെ ഇവൻ കിടക്കത്തില്ല ഈ കട്ടിൽ ഇങ്ങനെ മറഞ്ഞ് കളിക. ഇപ്പം അത്യാവശ്യം ഒന്ന് ബാത്റൂമിലൊക്കെ പോണന്ന് ക്കഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യുന്നോ ഞാനീ ഫോണില് ഫോണ് കാണിക്കാൻ പാടില്ലാത്ത ആണ് എന്നിട്ട് എനിക്ക് വേറ നിവൃത്തിയില്ലായിട്ട്. ഞാൻ ഫോണില് വല്ല കാർട്ടൂൺ സോങ് ഇട്ട് കൊടുക്കും ആ ആഹ എന്നിട്ട്. ഇല്ല ഇവൻ അങ്ങനെ കച്ചറ ഇല്ല ഞാൻ എപ്പോഴും കാണിക്കുല ഇതുപോലെ എനിക്ക് എന്തെ അത്യാവശ്യ സമയങ്ങളിലാ ആഹ ആഹ ആ് അപ്പഴും ഞാൻ വെച്ച് കൊടുക്കും അപ്പൊ ഇവന് ഇതിങ്ങനെ നോക്കി സൂക്ഷിച്ചു നോക്കും. കളറൊക്കെ കാണല്ലേ കളറൊക്കെ. ണ ഇങ്ങനെ സ്ക്രീനെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുവല്ലേ? അപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് അതിൽ തന്നെ നോക്കിക്കിടക്കും ആ ആ അപ്പൊ ഞാൻ എന്റെ കാര്യകയിഞ്ഞിട്ട് വന്നതിനെ എടുക്കും. കും കോ ഫോണ് അപ്പ വാശി കരച്ചിലൊന്നുല്ല ഫോണിന് വേണ്ടിട്ട്. പക്ഷെ ഇവൻ എന്തെങ്കിലും കടിക്കാൻ കിട്ടണം ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നൊക്കെ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാ അവൻ നേരെ വായും തുറന്ന് ചെലണ ഫോണിന്റെ അടുത്താണ് അല്ല ക്യാമറ എടുത്ത്, ക്യാമറയിൽ ചെന്ന വായഒന്ന് തൊറക്കണേ പറയലോ അപ്പുറത്തിരിക്കുന്നവർക്ക് ഇവന്റെ വാ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ.
അതെ പിന്നെ എന്താ?
എന്തോ?
പിന്നെന്താണ് പറയ? എന്നാ ശരി.
ആഹ് ഓഹ്
പിന്നെ വിളിക്കാ
ആഹ് ഓകെ ശരി ശരി